ആഹ് നില്ലേ
ഹലോ
കേക്കണില്ലേ
ഹലോ
ഹലോ
ആഹ് കേൾക്കണ്ട് ഇപ്പൊ കേൾക്കണ്ട് അങ്ങെട്ട് കേ കേക്കണില്ലേ ആഹ് അങ്ങെട്ട് കേൾക്കണില്ലേ
മായാവുമ്പളെ റേഞ്ചിന്റെ എന്തേ ഇഷ്യൂ ഒക്കെ ഒണ്ടാവേ
ആഹ്
തൂ
ആഹ് ബെ മഴയുമ്പം പെ വെക്കണ്ട ഇല്ല കഴിച്ചോ
എങ്ങനെ
ഭക്ഷണം ഒക്കെ കഴിച്ചോക്കിയ
ആഹ് ഭക്ഷണം കയിച്ചു പത്ത് മണിക്ക് ഉള്ള കഞ്ഞി കുടിച്ച് ചോറ് തിന്നണം.
പത്ത്മണിക്കഞ്ഞിയല്ല ഇപ്പം ഉച്ചക്കില്ലേ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ.
ഇല്ല അത് നീ കൊറച്ച് കഴിഞ്ഞിട്ട് നിങ്ങള് കഴിച്ചോ
ഇല്ലേ ഞാന് കഴിക്കാൻ വേണ്ടി നിക്കതന്നെയാണ് അപ്പൊ. കൊറച്ച് കഴിയട്ടെ വിചാരിച്ച് ഇങ്ങനെ ഇവടെ ഇരിക്കയാണ്.
ആഹ് പണിയൊക്കെ കഴിഞ്ഞില്ലേ.
ആഹ് പണിയൊക്കെ ഒരുങ്ങി
ആഹ്
മക്കളൊക്കെ സ്കൂളിൽ പോയോ.
ഓഹ് മക്കളൊന്നുയില്ല.
ഇല്ലേ
ഇല്ലേ
സോറിട്ടോ അറിയാഞ്ഞിട്ട് ചോദിച്ചാണ് മാരിഡ് അല്ലേ.
ഏഹ് അയിന് കൊഴപ്പൊന്നുയില്ല.
മാരിഡ് അല്ലേ
ആണ്
ആഹ് എത്ര വർഷായി
രണ്ട്
ആഹ് രണ്ട് വർഷായി
ആഹ്
ഏഹ് പഠിക്ക്യ പഠിക്ക്യിന്ന്ണ്ടോ എന്തേലും
ആഹ് ഞാൻ പഠിക്ക്യിണ്ട് ഡിഗ്രിക്ക് പഠിക്ക്യാണ് തേർഡ് ഇയറാണ് ഇപ്പൊ
ആഹ് അഹ് ശരി ഹസ്ബൻഡ് ഇവടല്ലേ നാട്ട്ല്
ക്ക്ല്ലെന്നണ്ട് ആഹ്
ആഹ്
ഇങ്ങക്കെത്ര മക്കളാ
ഇപ്പഞ്ഞി എ
എങ്ങനെ സ്റ്റക്കായിട്ടാ കേക്ക്ണെ
ഡിഗ്രി ഈ വർഷക്കൂടി കഴിയണല്ലേ
ആഹ് ഈ കൊല്ല് കൊല്ലക്കൂടിണ്ട്
ഡിഗ്രി ഈ വർഷക്കൂടി കംപ്ലീറ്റാക്ക്
ആഹ് ഈ വർഷക്കൂടിയേള്ളൂ അത് കൂടിയാണ്ട് കയ്യട്ടെ ഹലോ സ്റ്റെക്കായിറ്റാ കേക്ക്ണെ ഹലോ
ആഹ് ആഹ് വേറെന്താ വീട്ടിലാരൊക്കണ്ട്
വീട്ടില് ഇന്റെ വീട്ടില് ഇമ്മണ്ട് ഇപ്പണ്ട് ബ്രദറ്ണ്ട് രണ്ട് സിസ്റ്റേഴ്സുംണ്ട്
ആഹ് വീട്ട്ലാരൊക്കണ്ട്
കേക്ക്ണില്ല സ്റ്റെക്ക്ണ്ടോ ഹലോ
വീട്ടിലാരൊക്കണ്ട് ചോയിച്ചേ
എല്ലാ ഞാ പറയ്ണെ കേക്ക്ണ്ടോ
ഹലോ കേൾക്ക്ണില്ലേ ണ്ട് കേൾക്ക്ണില്ലേ അങ്ങട്ട് ഞാ എന്ക്ക്യ് കൊഴപ്പന്നു അങ്ങട്ട് കേ
ഇവട്ന്ന് ഇങ്ങൾത് ഇന്ക്ക്യ് കേക്ക്ണ്ട് ഇന്റെങ്ങക്ക് കേക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എന്ത് നേരത്തൊന്നും കേക്ക്ണെ തോന്നീട്ടില്ല ചോയിച്ച്
ആഹ് വീട്ടിലാരൊക്കണ്ട് ചോയ്ക്കെ
ഇപ്പെണ്ട് ആഹ് ആഹ് ഇമ്മിം ഇപ്പിണ്ട് ഒരു ബ്രദർ രണ്ട് സിസ്റ്റേഴ്സുംണ്ട്
ആഹ് അഹ് ശരി മുത്താളാണോ ഇയാൾ
ഉം ഒരാളെ കല്യാണം കയ്യാണ്ട് ബാക്ക്യൊക്കെ കഴിഞ്ഞ്ണ്
ആഹ് മൂത്ത കുട്ട്യാണോ
ഏഹ് ഞാൻ മൂന്നാമ്മത്തി ഇന്റെ അടിയിലൊന്ന്ണ്ട്
ആഹ് മോൾലൊരു താത്തല്ലേ എന്റ് ആഹ് കാക്കും താത്തിലേ ആഹ് ആഹ് ഞങ്ങളും നാല് മ മക്കളന്നേണ് നാല് മക്കളാ
ആഹ്
ഞാനും മൂത്താണ് മൂന്നനി രണ്ടെ ആഹ് രണ്ടനിയത്തിമാരുണ്ട് ഒരു
ആഹ്
എല്ലാരുടെം കല്യാണം കഴിഞ്ഞു അനിയന് ഒരു പെങ്കുട്ടി ഒരു വയസ്സായി റ്റുള്ളൂ
ആഹ്
പിന്നെ വല്ല്യാ അനിയരിക്കി രണ്ടാൻകുട്ട്യാ
ആഹ്
ചെറ്യാ അനിത്തിക്ക് ഒരാൻകുട്ടി
ആഹ് ഇങ്ങക്കോ
എനിക്ക് നാലാള് നാലാൺ കുട്ട്യളാണ്
ആഹ് ആഹ്
നൂറാൾ പത്താം ക്ലാസ്
ആഹ് എവിടേം കിട്ട്യോ പ്ലസും
ഇല്ലേ അതന്നെ അത് കിട്ടിട്ടില്ല മൂന്ന് മൂന്നലോട്ട്മെന്റിനും പേരില്ല ഇനിപ്പ സപ്ലിമെന്ററിയില് വെക്കണം
ആഹ്
ഇനിപ്പോ അതെ ന്നള്ളല്ലോ പത്താം തീയതി കഴിഞ്ഞിട്ടാണ് ന്ന പറയണെട്ടെ ആഹ് സീറ്റ് സീറ്റ് കൊറേണ്ട് കുട്ട്യൾക്കാണെങ്കെ കിട്ടാനുണ്ട്
ആഹ്
ഇനിപ്പ അത് കിട്ട്യാലുള്ളൊരു സമാധാനംന്ന്റിയ പേട്യാണ് കിട്ട്യാ കിട്ട്യാ മത്യാരുന്നു
ആഹ് അതൊക്കെ കിട്ടും ഇൻഷാ അള്ളാ
അതെ കിട്ടട്ടെ
ഉമ്
പിന്നെ രണ്ടാമത്തള് മൂന്ന ഞാന് പ്ലസ് വണ്ണ് വരെ പോയി അന്നാണ് എന്റെ കല്യാണം പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴ
ആഹ് പിന്നെ കപ്ലീറ്റാക്കാൻ കഴിഞ്ഞിണ്ടാവില്ല ല്ലേ
ഏയ് ഇരുപത് വർഷങ്ങളായ് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അന്നൊന്നും പിന്നെ പ്ലസ് ടു എഴുതാൻ താൻ തോന്നിയതുല്ല അങ്ങനെ പിന്നെ പോയില്ല ഇപ്പൊ തോന്ന അന്നൊക്കെ പഠിച്ചിട്ട്ണ്ടെങ്കി ആഹ് ഇപ്പൊ തോന്ന്ണ്ടേ അന്നൊക്കെ ഒന്ന് പ്ലസ് ടു എഴുത്യാ മത്യാന്നു ഇങ്ങനെ വിചാരിക്കുപ്പോ
അല്ലേ ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ ഇണ്ടല്ലോ മ്മക്
ആഹ് ഓൺലൈൻ ആയിട്ട് പഠി പഠിക്കുമ്പോ എനിക്കൊക്കെ പഠി ഒരു തോന്നലാണ് നമ്മള് ക്ലാസ്സില് ചെന്ന് പഠിക്
പടിയോന്നല്ല ഈ ഇപ്പൊ ആറു മാസം കൊണ്ട് പ്ലസ് ടു ക്കെ ഓൺലൈൻ ആവും എക്സാമ് എന്നോട് ഇപ്പോ ആരോ പറഞ്ഞു ടിക്ക് റ്റ് കൊടുക്കാനുള്ളൂന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ
ആണോ
സംസാരിച്ചപ്പളേ
ഓൺലൈനിൽ എക്സാം ആവുമ്പോ ടിക്ക് ഇട്ട് കൊടുക്കാന് ആണ് എന്നൊക്കെ പറഞ്ഞ കേട്ട്
ആഹ് അഹ് ശരി
ഉമ് മറ്റേ എഴുതി ഉണ്ടാക്കാണ് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ ഓൺലൈനിൽ ആകുമ്പോ എങ്ങനെ എക്സാമ് ഏത് ഈ എഴുതി ഉണ്ടാക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല കാരണം കീബോർഡ് അല്ലേ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് അയിമ്മേൽ ഇങ്ങനെ കുറേ നേരം കുത്തിയിരിക്കാൻ ആഹ് അപ്പൊ ഇങ്ങനെ വിചാരിച്ചന് അപ്പൊ ഇവിടെ അടുത്ത് ആളോട് ചോദിച്ചപ്പം പറഞ്ഞ്
ആഹ് ടിക്ക് ഇട്ട് കൊടുത്താ മതിന്ന് പ്ലസ് ടു ഒക്കെ അങ്ങനെ തന്നെയാവും പ്ലസ് ടു ഒക്കെ അങ്ങനെ തന്നെ
അങ്ങനെ ആയിരിക്കും ഓൺലൈനിൽ എക്സാം വെരുമ്പോ ഇങ്ങനെ അന്വേഷിച്ചു നോക്കണ്ടേ ഇപ്പോ?
ആഹ് അതെ അതെ- അപ്പ് നമ്മളിങ്ങനെ പഠിച്ചൊണ്ടിരിക്കുമ്പഴാണെങ്കി നമുക്ക്-
സെന്ററില് പോയി എയ്താണെങ്കിലും കൊയപ്പ്ല്ലല്ലോ-
ആഹ് അതെ-
ഉം- ഇപ്പൊ പ്ലസ് ടു എഴുതിയാതന്നെ നമുക്ക് എന്തേ ജോലിക്കൊക്കെ പോവാലോ-
ജോ കമ്പ്യൂട്ടറൊക്കെ പഠിക്കണം ഞാ പിന്നെ എന്തിനേനൊക്കെ പോവാം നമുക്ക് വല്ല ക ഇല്ലി ഞാന് ഇങ്ങനെ ഓൺലൈൻ ജോലികൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നല്ലാതെ- ഫോണിലൂടെ ഇങ്ങനെ ഓൺലൈൻ- വർക്കൊക്കെ‌ ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പം ചെയ്യുംന്നല്ലാതെ ആഹ് അങ്ങനെ- നിക്കണ്ടായിരുന്നു ഡ്രസ്സ് പിന്നെ സ്റ്റാറ്റസ് കളൊക്കെ ഉണ്ടാവൂല്ലേ-
ആഹ്-
അങ്ങൻക്കെ ചെയ്തുന്നല്ലാതെ എവിടെയും പോയി ചെയ്തിട്ടില്ല പിന്നെ തയ്യലറിയാം-
ആഹ് അപ്പൊന്നാ അങ്ങനൊക്കെ നോക്കാലോ-
ആഹ് അപ്പോ ഹസ്- ബൻ്റ് അങ്ങനെ-
പൊറത്ത് പോയിട്ട് ഇപ്പോ ഏതേലൊക്കെ ഒരു രീതീ ചോദിച്ചാലൂ-
അതെ ഹസ്ബൻഡിന് പൊറത്ത് പോണത് ഇഷ്ടല്ല-
ഏഹ്-
അത്കൊണ്ടങ്ങനെ പെട്ടെന്നാണ്-
എന്നാ പിന്നെ വീട്ടിലെന്നെ അമ്മക്ക് ഇങ്ങനെ കൊറച്ച് കടിച്ചാണ്ട്- ഫോട്ടോ എടുക്ക്ക നല്ല കഴിക്ക്ക-
ആഹ് അങ്ങനെയൊക്കെ ആഹ് അങ്ങനെയൊക്കെ പറ്റൂലേ-
ആഹ് ഇപ്പഴത്തെ ബിസിനസ്സ് വരുമ്പം അങ്ങനെയല്ലേ പോണേ-
അതെ എന്ത് കിട്ടിയാലും അപ്പൊ ഫോട്ടോ എട്ക്ക്ല്ലേ ലേ-
കൊച്ചുള്ള വീട്ടിലായാലും ഇപ്പൊ യൂണിഫോം അടിക്കാനൊക്കെ ഉണ്ടാവല്ലോ-
ആഹ് ചെറുതായിട്ടൊക്കെ കിട്ടണണ്ട്-
ഉം ഇന്റെ മുത്തേച്ചി അതേപോലെ അടിക്കയാണ്-
ആഹ് അതെ തയ്ക്കോ?
ആഹ് തയിക്കും ഇപ്പോ ആള് ചെയ്യണത് ഇപ്പോ ആഹ് ഹോൾസെയിൽസ്- അല്ല ഹോൾ സെയിലായിട്ട് ഡ്രസ്സ് എടുത്ത്കാണ്ട്-
ആഹ്-
ശീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുല്ലോ-
ആ തുണി കുട്ടൂലേ നൈറ്റി തുണിയൊക്കെ
ആഹ് തുണി കൊണ്ടരും അതേപോലെ ഡ്രസ്സോ ടോപ്പോളൊക്കെ ഉണ്ടാവല്ലോ അത് കൊണ്ടുവന്നണ്ട് വിക്കും.
ആഹ് ചെലവാവോ?
അതങ്ങനെ മാക്സിം കാര്യങ്ങളും അടിച്ചാണെന്നുണ്ടെങ്കില് ആഹ് അയിന്ള്ള പൈസ വല്യ പൈസണ്ടാവൂല ഒര അത്യാവശ്യ പൈസ ണ്ടാവുള്ളൂ.
ആഹ് അയ് ശരി.
ഒരു അടിക്കൂലിം ആ അയിന്റെ ഒരു പൈസ്യേ ണ്ടാവുള്ളൂ അല്ലാതെ അമ്മൾ പൊർ ത്ത് കൊണ്ടോയി പിന്നെ അട്പ്പിക്കുമ്പോ നല്ല പൈസ ആവുല്ലോ അങ്ങനെന്നും വര്ന്നില്ല ആവശ്യ ആഹ് ഒരു ഇതന്നെ വര്നൊള്ളൂ പിന്നെ യുനിഫ്‌ ഏഹ്.
ചേച്ചിന്റേട്ക്കലുണ്ടോ മൊ
ആഹ് ഞങ്ങളൊക്കെ എട്ക്കൽണ്ട് ആഹ് ഇൻക്കൊക്കെ എനിക്കയിന്ന എടുക്കല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ-
ആഹ് അയ് ശരി.
ഇമ്മ ഇമ്മ ട്ക്കും ആ ഇമ്മന്നെ കൊണ്ട് ചീര ത്ത് അടിച്ചാൻ കൊടുക്കും- അങ്ങനൊക്കെ അമ്മള് ഇങ്ങനെ വാങ്ങീടും ആഹ് അട്ച്ചേരൊക്കെ ചെയ്യും ആഹ്.
അടി ചാർജ് കൊട് ക്കോ ക്യാഷ് കൊട് ക്കോ?
ആ കാശ് എട് ക്കും ഓല് ആ പാവങ്ങളാ അമ്മളട് ഓലട്ച്ച് ജീവിച്ചല്ലേ.
അതെ അതെ ഓല ഡ്യൂട്ടി അല്ലേ അമ്മള് പണിട്ക്കുമ്പൊ കൊടുക്കണ്ടേ
ആഹ് അങ്ങനൊക്കെ ചെയ്താ മതി ഇപ്പോഎട്ത്ത്ള്ള സ്കൂൾ ന്നായാലൊക്കെ ണ്ട്. ആഹ് സ്കൂൾന്നൊക്കെ അങ്ങനെ കുട്ട്യേ ളെ യൂണിഫോമൊക്കെ അടി ക്ക്യാൻ കൊട് എന്റെ ആഹ് ന്നാ അയിക്കോട്ടെ ശെരി.
ഓക്കേ ട്ടോ.